ആ ന്നാ ഞ് പറയ്.
ത്തിരിക്കൂ
മ് ഇപ്പം കേക്ക്ണ്
ന്നങ്കിലേ റേഞ്ച്ണ്ടാവൊള്ളോ? ആ ഇത് തൊടക്കത്തില് കൊഴപ്പില്ലേ രുന്ന്.
മ് നല്ല വെയിലതാ ഉതി
അത് ഇവിടിണ്ട്, നല്ല വെയിലുതിച്ചിട്ടന്നെ ഇവടിന്നും ക്ക്ണ് ഉതിച്ചു വരല്ല ഇവടെ കൊറ ചെറായി ശിന്റൊകൊണങ്ങി ഞാൻ മെഷീനിട്ട് ഒണക്കാട്ട് അപ്പൊ അതകൊണ്ട് ഡ്ര സക്കൊണങ്ങി
ഉം ഞാനും അങ്ങനെത്തന്നെ ഇട്ടക്കുന്നത് മു റ്റത്തിട്ടിട്ടില്ലാ മെഷീനിൽ ഉണകിങ്ങാണ്ട് ഞാന്
ഞാനിതാ പൊറത്തൊണ്ട് തിരുമ്പി മെഷീനിട്ട് ഒണക്കി മേലെ കേറ്റി ടറസിന്റെ മേലെ അത് കൊണ്ട് ഉണങ്ങല്ണ്ട് ആഹ് അവിടെ അയല് കെട്ടിക്ക്ണ് ഷീറ്റൊന്നും ഇല്ല അയല് ഇട്ട്ക്ക്ണ് അയില് ഞാൻ രണ്ട് ഗ്ലാംമ്പ് അടിച്ചിട്ടേ ഒരു വടിയൊക്കെ കുത്തി നിർ ത്തീട്ട് അയിന്റുള്ളിലിട്ട് പയെ തേപ്പരെകൊണ്ട് ടീച്ചാണ്
ഏഹ്‌ ക്ലാമ്പ് അടിച്ചിങ്ങാണ്ടോ
ആഹ്‌ ക്ലാമ്പ് അടിച്ചിങ്ങാണ്ട്
എന്ത് വെടിയോട് കൊടുത്തങ്ങണ അപ്പൊ
ഈ ചീമൊക്കെന്നന്റെ നല്ല വടിയൊക്കെ കിട്ടാൻ വേണ്ടേ എവിടെ പൊട്ടിവിക്ണ് ഒണങ്ങുമ്പോ പുതിയേനെ മാറ്റും കിട്ടുന്ന വടിന ഏ വേറെ വടിൽ ഉള്ളൂ കൂടെ ഇറയ്ക്കിട്ടാതില്ലമ്മക്ക് ഒര അയൽ കെട്ടനല്ലേ അമളാവാത് ഇപ്പൊ പിന്നേ മൊള അങ്ങെന്തെലക്കെ കിട്ടും പിന്നെ ഈ ഇത് സ്റ്റീലിന്റെരണ്ട് പൈപ്പ് അറക്കിയാമതി ഇപ്പ നമ്മള കൊണ്ട് പൈസല്ല വാങ്ങാൻ
ആഹ് ശരി എന്നിട്ടാ ഒന്നി വന്ന് ഒരു
ആഹ ഞമ്മളെ കോണിക്കൂടിന്റെ ഊക്കുണ്ടല്ലോ അയിമ രണ്ട് ആ മൂലക്കല് രണ്ട് മൂലക്കല് കൊണ്ട് വലിച്ചട്ടും രണ്ട് മൂലക്കല്അടിച്ചിക്കപണ് ഞാൻ
അഹ് ശരി ഞാൻ ഇപ്പൊ കോണിക്കോട്ടിന്റെ ഒരു ഭാഗത്ത് ഒരു ആറ്റിങ്ങൾ ഊക്കുകാണ ഒറ്റേ തേപ്പേര് ഊക്ക് ടായിരുന്നു പിന്നെ വലിച്ചിട്ട് നേരാ കായിന്നു എന്നിട്ടിപ്പോ ഞാനിപ്പോ ഞാൻ നോക്കിട്ടില്ല എന്നിട്ടിപ്പോ ആ പിന്നെ ഇടാൻവന്നിനി അവരെ കൊണ്ട് ഒരു ഓക്ക്‌ടിഇടീച്ചി പ്പവിടെ
ആഹ് നിങ്ങൾ എവിടെ സീറ്റ് ഇട്ടനി ഫ്രണ്ടിലാ
എല്ല ബാക്കില്
എന്ത് വീടിന്റെ ടെറസിന്റെ മേലെ ഉണ
എല്ലാം ബാക്കില്
ആ വീടിന്റെ ബാക്കില് വർക്ക്ഏരിയ അഹ് ശരിയാ അവിടെ ലെ. ഞാൻ വിച് ഡെറസിമ്മെ ണ്ടല്ലോ എല്ലാരും ഇപ്പൊ ഡ്രസ്സ് ഒൺ ക്കാൻ
ഉം അയിന്റെ മേല അല്ലെങ്കിലെ അയിന്റെ മേലക്ക് കേയറാൻ വെജ്ജ
അതാ
പെത്ത ഒന്ന്ല്ല വയസ്സായൊൻ ചോയിക്കണ് കാൽ വേദനണന്റെ വളെ ഡിസ്കിനു കം ബ്ലൈൻഡ് അല്ലെ
അഹ് ണ്ടാണ കാര്യം പറയണ്ട ഉം അഹ് ശരിയാ ഉം
ചെൽപ്പൊക്കെ തോന്നു കാൽന് ബലം കിട്ട്ണില്ലാവോന്ന് ഇന്നലെ കൊറെ ഇന്നെ ചീത്ത ർഞ്ഞിക്ക്ണ് അന്നെ ഞാ ത്രം തരാഞ്ഞിട്ടാന്നെർഞ് ഞാം പർഞ് ഇന്റെ കാല് കൊഴഞ്ഞു പോണമായി തോന്ന്ണ്ട്
ഉം തരാൻ വറി പോഉമ്പള് ദ്ധം തൊട്ങ്ങീക്ണ് അപ്പൊ പിന്നെ വിടീം തുടങ്ങാമ്മക്ക് അപ്പൊ കൊയ്പ്പ ല്ല്യല്ലോ അത നല്ലത്അ ഏയി കുവൈത്തിൽതാ തുടങ്ങിച്ചി വിമാന തമർത്തിക്ക്‌ണ് ന്നലെ
ആയ് ശരി
ഇപ്പം കുവൈത്തിക്കാണ്
ആ അ ഉ ഉ ഖത്രത്തെ നിന്നോ
ആ ഖത്തറിൽ ഇപ്പ പ്രശ്നല്ല ഇപ്പൊ കുവൈത്തിനാണ് ഇന്നലൊക്കെ ത മർത്തിരിക്ക് ണ്
ഉ ശരി
ഉം
അന്റെ മോനെത്രക്കാണ് പ്രാവശ്യം
മോൻ ഇതാറില് സ്കൂള് തുൊറന്ന മുതലിന്റെ കുട്ടി പോയിട്ടില്ല
അതെന്തേ
അവനിക്ക് വയ്യ പനി പിടിച്ചു കൂട്ടത്തില് ചിക്കൻ ബോക്സ്
ഉം
ഉം ആഹ് ഉണ്ടോന്ന ഞങ്ങള തറവാട് മൊത്ത അതായിരുന്നു ഒരു മാസമായി അവിടെ കിടന്ന് കളി കളിക്കല് അവ ആ വരല്ല പറഞ്ഞാൽ അവർക്ക കേൾക്കൂല്ല അവർ ഓരോന്നിനും ഇങ്ങട്ട് വരൂടോ ഇവിടാണെങ്കിൽ എന്റെ മാപ്പളക്ക് പി കുട്ടിയളകിയിട്ട് മാപ്പിള കുറേ ചീത്തറഞ്ഞി നിന്നെ കൊടുക്കാൻന്നിട്ട് അവരേക്ക് എനിക്ക് ധരിക്കാൻ വയ്യ മുണ്ടാൻ വയ്യ അവര് ഇങ്ങട്ട് വരുമ്പോ എനിക്ക് വരണ്ടാന്ന് പറയാൻ പറ്റുമോ
കണ്ടറിയണ്ടല്ലേ ഇവിടെ എന്ത ഇവിടെ വെയ്യാത്ത ആളല്ല മുപ്പര് അതാ പറഞ്ഞു ഇനിക്കോ വയ്യ ഞാൻ അതിന്റെ പുറത്ത് അതും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പ കുട്ടിക്കള്ളും മുണ്ടയിട്ടില്ല പനിയാണ് അതുകൊണ്ടാണ് സ്കൂളിൽ പറഞ്ഞ കാത്ത് നട്ട് കുത്തിരിക്കുകയാണ് ഡ്രസ്സ്‌ ഇടുന്നത് കൊണ്ട് കാണണില്ലേ കാണ ആഴ്ചയ്ക്ക് കുറ ച്ച് കുറവ് വന്നക്കണ് ഇപ്പോ അല്ലാണ്ട് അങ്ങ ത് നമ്മളെ മാതിരി ഉദിച്ചു കാണുലാ
ഉം ഉം
അപ്പൊ ഉം മൂപ്പരാ അത് കാരണം കൊണ്ട് അങ്ങനെണ്ട് വല്ലണ്ട് പിന്നെ ഓനെ ഡ്രസ്സ് ഇടുന്നകൊണ്ട് ഇങ്ങനെ മുഖം കാണണോ മുഖത്തൊന്നുമില്ല മുഖ ഒക്കെ അവള് രണ്ടെണ്ണം മൂന്നെണ്ണം ഉള്ളൂ ബാക്കിപ്പോറത്ത് തുമേലഒക്കെയോ
ഉം ഉം
യിമേലും അവിടെടെ ഓരോന്നും അതൊക്കെ ഉണങ്ങിട്ടോ ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞി പിറ്റേന്നാ തുടങ്ങിയതാണിത്
ഉം
അ അപ്പ സ്കൂൾ തൊറന്നെ മുതൽ പോവാൻ പ റ്റിട്ടില്ല പുതിയെ ക്ലാസ്സിൽ ഇരിക്കാനോ ഒന്നും പറ്റിട്ടില്ല ഞാ ടീച്ചർക്കും മദ്രസിനും ആ അഞ്ചാം ക്ലാസ്സെന്ന് ആറ് കഴിഞ്ഞ്ണ് ഇപ്പ ആറ്ലാ ഉള്ളെ ഇഞ് ആ
ഓരോന്ന് പെട്ടെന്ന് വെര്ണ് ഈ മഴ ഈ കാൽത്താണ് ചെ ഇതൊ
അല്ല അല്ല അല്ല മാവ് മാവ് പൂക്ക്ണ സമയത്താണ് അത്രേ ഇത് ഇണ്ടാവെൽ ഇത് എന്താന്ന് അറിയാവോ ഇന്റെ എളച്ചൻ പോയിറ്റ് എളച്ചിന്റോട്ന്ന് കൊട്ന്നതാ അവ്ടെ ഇണ്ടായി ഓൻ വർത്താനം അറിയാൻ പോയതാ ഈ ഇള്ള സമയത്ത് വർത്താനം അറിയാൻ പോണ്ട വല്ല കാര്യ ഇണ്ടായിനോ ഇവടെ കൊറേ ഇമ്മ ഇത് കണ്ട് പുട്ച്ച്ക്ക്ണ് ഓനെ ഈ നെറഞ്ഞ കുടുംബത്തി ത്തിക്ക് അവിടെ കൊറെ ആൾക്കാര്ള്ളല്ലേ ഞങ്ങളെ ഫാമിലിയില് ഈ നറ്ഞ്ഞ കുടുംബത്തിക്ക് ഇത്രയും തോനെ ആൾക്കാര്ള്ളോട്ത്തേക്ക് ഈ കുട്ടിയളും മക്കളും കുട്ടിയള്ക്കൊക്കെ പൊന്തി ഇനി മൂന്നാളും കൂടിയുള്ളു ആ വീട്ടില് ബാക്കി
ഉം
ഇത്രയാള് ഇള്ള വീ താനെ
ഉം ഉം അപ്പ ആരും വേറെ പോയിട്ടില്ല്യേ ഏ ആരും വേറെ പോയിട്ടില്ല്യേന്നാെയ്ക്കാ
ഏ വേറെപ്പ നാലാൾക്കാര് പോയിലെ ഞ്ഞ് നാലാൾക്കാരുണ്ടവ്ടെ എട്ട് പേരല്ലേ
എട്ത്തെട്ത്തായിട്ടാവുംലെ
ആ തൊപ്പിയാതരിക്ക്ന്നോടത്താണ്
ആത് സരി
അപ്പൊ ഇബര്ക്ക് വന്നത് ഞാൻ മിണ്ടീട്ടില്ലേെങ്കി ഞമ്മക്കും ഒന്നും തൊടാതാണ്ട് പോയാ മതിയേര്ന്നറയ ഓന്പയ്ല് സംരക്ഷിക്കണെ നമ്മളല്ലേ നമ്മള് ഉമ്മറിയും നല്ലോണം സോപ്പ കയ്യേകിക്കാളാ ആ ഓന് ഓന്റെട്ത്ത്ക്ക് ഒന്ന് ഞാനും കൂടി കൊട്ക്കും നോ ഒര് പനി വന്ന മുതലേ ഞങ്ങള് മാറിക്കിട്ക്കലാണ് മൂപ്പർക്ക് പനി വന്നാലും പറയും ട്ടിക്ക് പനിടിക്കും ജ് ഓനായിട്ട് അപ്പുത്ത് കെട്ന്നോ പോയിട്ട് റിം അപ്പോ ഓൻക്ക് പനി വന്നാല് ഇനിപ്പ ൻക്ക് പനിവരായാണെങ്കിൽ എന്തെയ്യും ഞങ്ങള് ഒഴിഞ്ഞു മാറും കാരണം ഈ വയ്യാത്താ ക് പനി പിട്ച്ച പ്രശ് നാണ്
ഉം ഉം
നിക്കാതത് ശ്രദ്ധിക്കണംന്ന് ഡോക്ട് പറഞ്ഞേന്ന്
ഉം
അപ്പൊ അതോണ്ട് അങ്ങനെ കെട്ക്കും പ്പ നാലഞ്ചീസായ്റ്റ് ഞങ്ങളങ്ങനെയാണ് അപ്പുറത്തുപ്പറ്ത്തുന്നെ കെട്ക്കണത് കാരണം ഇവന്റെത് മാറണ്ടേ ന്തായാലും ഒര്പയ്നഞ്ചീസം ട്ക്കുന്നറ്ഞ്ഞ് പൊന്തലൊക്കെ നിന്ന്ക്ക്ണ് ആ ഡോക്ടെ കാണ്ചി മര്ന്ന്ണ്ട് കലാമിലോഷണ്ട് തേക്കാന് രണ്ട്നേരം ഞാന് കയ് പിന്നെന്നും വെള്ളം തെള്പ്പിക്കും
ഉം ഉം അത് അത് കൊ അതാത് കുൾപ്പിക്കാൻ പാടി ല്ലാന്ന്റ്ഞ്ഞ്ണ്ട്
ആര് പറഞ്ഞ് അത് പണ്ട് പണ്ട് കാലത്ത് ആൾക്കാര് ആൾക്കാര് ഇതന്നെല്ല ചെയ് ഇതത്
പണ്ട്‌ കാല
ഞാൻ രണ്ട് നേ
ചെയ്തിട്ട് മോളെ ഇന്ക്ക്താ നല്ലോണണ്ടായി ഇന്ക്കത് ഇവിടെ മൂത്തമ്മ പറഞ്ഞോണ്ട്‌ പിന്നെ അങ്ങനെ ചെയ് മതിന്ന് പറഞ്ഞിട്ട് ഞാനും വെള്ളൊഴിച്ച് മേത്ത്ക്കൂടി അത് വെ ഇതാക്കിയതാണ്
അല്ല ഇങ്ങള് ചൂടൊ ചൂടോട്ക്കനെ ഒഴിച്ച്
അതെ
ഏ ചൂ ഇതാറിയിട്ടന്നേണ് ഞാൻ ഇന്ന് തള മിസ്സ്ടും നാളെട്ക്കും ആഹ് പിന്നെന്താള്ളെ. ഇവിടെ ഒരു കൊഴപ്പുല്ല ഇവിടെ വെന്റെ തറവാട്ടിലൊക്കെ എല്ലാരും ചെയ്യ്ണ്ട്
ഉം ഉം നിങ്ങളാണ്ടത് വേപ്പിന്റെ ഇന്ക്കല്ലെ ഇത് ഏ ആര്യവേപ്പിന്റെല്ല ഉം അത് നല്ലത്
ആ ഇണ്ട്ണ്ട് ഉം ണ്ട്. ആ അതുണ്ട് അതുപോലെ ദാണ്ട എന്തുവാടനീ ഇല്ല മൂച്ചി താ ശനിയാഴ്ച ഒഴിഞ്ഞിട്ട് ക്ക്ണ്. വീടിന്റെ മേലക്ക് മറിഞ്ഞ്കോന്ന് പേടിയാന്ന്. ആ വരാന്ന് പർഞ്ഞ്ക്ക് ണ് വീടിന്റെ മേല ഉം. മർഞ്ഞ്ണാ ആ ഇള്ള പെര നഷ്ടപ്പെട്ട നമ്മള് എവ്ടെ പോയി കെട്ക്കും.
അതന്നെ. അപ്പൊ എന്താ ചെർതന്നല്ല വല്യതാണ്.
ആ വയസ വയസനായിക്ക്ണ്. പണ്ട് കാലത്തുള്ള മൂച്ചി ആണ്. ന്റെ അമ്മോസൻ ഈ പറമ്പ് എടു പടിക്കണ മുന്നെ ഇള്ള മാവാണ്. അതും കഴിഞ്ഞ് അവര് പറമ്പെടുത്ത് ഞങ്ങള് പെര ണ്ടാക്കുമ്പോ വ ട്ടീല അവിടെന്നോ ട്ടെ ഇപ്പളാണ് ഇപ്പ ബോധോതയുദിച്ചത്.
അത് ശരി
തന്ത തന്ത ആയിക്കണം മൂച്ചി
മ് വയസനായി.
നേരത്തെ നിങ്ങള റേഞ്ചിന്റെ പ്രശ് നം തന്നെയാണ്. വാല്യക്കാര്യയത്തിനൊക്കെ ഞാൻ വെച്ചിക്കണതാ മൂവാണ്ടനൊക്കെതാ ഏകദേശം അടു ഇക്കൊല്ലം കായ്ക്കും.
എടോ ഞാൻ ഇ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടിയിരുന്ന ഉടനെ ഇബടെ എട്ട് തെങ്ങ്തയ് വച്ചിട്ടാ ഒക്കെ പോയി നല്ല വലുപ്പം വെച്ചിക്കങ്ങാണ്ടി രണ്ട് കൊല്ലം കൂടി ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ കായിക്കോ ക്കാ പോയി ഇപ്പ ഇന്നെല ഒന്നാത്തെ ചെള്ള് കുത്താടോ എല്ലാ ചെള്ള് കു ആഹ വല്യ വല്യ തെങ്ങ് തൈ ആടോ
ഞാൻ വിചാരിച്ച് പന്നി വന്ന് മാന്തിട്ടാന്നല്ലോടത്തും പ്പം അതാണല്ലോ
ഉം ഉം
ഉം
സങ്കടാണ്
എല്ലായിടത്തും ആ പണ്ടാറം പറണെട്ടിക്കണ അവിടെ പൈനാപ്പിളൊക്കെ വന്ന് മാന്തിക്കണ് സംസുവിന്റെ പറമ്പില് പന്നി വന്ന് മാന്തിട്ടാകെ പണിയാക്കിണ്ട് പറഞ്ഞ് അപ്പൊ ഞാൻ വിചാരിച്ച് അതാണ്ന്ന്
ഏഹ്
ഓ വാണ്ടല്ലോല്ക്ക്
ആ അവര് അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അത് അവരുടെ കുട്ടിയാണ് അവർ ചെയ്തോട്ടെ
അതെ പേടിയാണ് എനക്ക്
ആഹ എന്തിന് ഇങ്ങനെ പേടിച്ചാ ജീവിക്കണ്ടെ
മ്
പിന്നെ
അപ്പൊക്കെ കേടത്തി കേടത്തി മീൻ കൂട്ടണം കൊറച്ച് വാങ്ങിക്കട്ടെ വാങ്ങി വെക്കാൻ
അല്ല വാങ്ങിച്ചരാന്തന്ന ഫ്രിഡ്ജില് വെച്ചിട്ട് അങ്ങെ കപ്പൾ കപ്പള കൊണ്ടരുവ കറി വെക്ക പൊരിക്ക ഇപ്പൊ മൂന്നാലഞ്ചു ദിവസായി രിക്ക്യ അങ്ങനത്തെ ഒരു കാര്യേ ഇല്ല്യ കാരണം പൊരിക്കാനും ഇതാക്കാനൊന്നും പാടില്ലല്ലോ വീട്ടിന്റുള്ളിൽ
അങ്ങനെയുണ്ടോ
ഏ അതൊക്കെ നോക്കണം ഉം
സെരി മീൻ കൂട്ടാ ട്ടാൻ പാടില്ല്യ?
മീൻ കൂട്ടാം കറി വെച്ചത്.
ഇന്ന് ചൂടാവാൻ പാടില്ലയിരുന്നു.
ആ അണ്ടി ചുടാൻ പാടില്ല്യ മീൻ കൂട്ടാം കറി വെച്ചത്, പൊരിക്കാൻ പാടില്ല്യ, ബീഫ്, ചിക്കൻ ഇണ്ടാക്കാൻ പാടില്ല്യ. ഇതൊക്കെ ഭയങ്കരാണത്രേ അപ്പ ഇത് ഓവറാവുവലോ ഇള്ളോൻക്ക് ഓക്കെയാ.